ഇട്ക്കാൻ
ഹലോ
ആഹ് ഞാനേ
കേക്കണ്ട് ആഹ്
കേൾക്ണില്ല
കേക്ക്ണ്ട്
ഞാൻ അങ്ങട്ട് വിളിക്ക വേണ്ടിട്ട് നമ്പർ തപ്പി ഇരിക്കേന്
ആഹ് ഇത് കഴിഞ്ഞിട്ട് നോക്ക്
ഉം
പിന്നെ
ആഹ്
വേറെ എന്താപ്പോ
വേറെ എന്താ അർജന്റീന ഇന്ന് പൊട്ടോ
ഇന്ന് പൊട്ടുല്ല ജയിക്കും മെസ്സി മെസ്സിന്ന് ഒരു ഗോ പ്രവചിച്ചോട്ടെ പക്ഷെ മെസ്സിന്ന് രണ്ട് ഗോൾ അടിക്കും.
ഏ രണ്ട് ഗോൾ അടിക്കും
നോക്കിക്കോ മൂന്ന് കളിയിൽ നിന്ന ആറ് ഗോളടിച്ച് മെസ്സി ലോകകപ്പിൽ തിളങ്ങി നിക്ക ഇനി
ഞാനെ
ഗോളടിക്കും
ഇന്നലക്കത്തെ അന്റെ വർത്തനം കേട്ട് ഇട്ട്ങ്ങാട് ഇവിടെപ്പോ അർജന്റീനന്റെ എന്താ ആരും ഇട്ടിട്ടില്ലല്ലോ എത്തപ്പ മെസ്സി ജ ജയിച്ചില്ല അർജന്റീന പൊട്ടിയാ
ആഹ് അങ്ങനെ വിചാരിച്ചല്ലേ പോർച്ചുഗലിന്റെ കണ്ടില്ലേ ഇജ്ജ് സി ആർ സെവൻ
ഉം മൂന്ന് ഡോളടിച്ച്
രണ്ട്
മൂന്ന് ഗോളിലല്ലേ ജയിച്ചത്
രണ്ടേ ഒന്ന് രണ്ടേ ഒന്നോ രണ്ടേ പൂജ്യാണ് എങനെ
ഉം
ഇന്നാ ഞങ്ങടെ പ്രിയപ്പെട്ട ജെസ്സി മറ്റേ മെസ്സി ഗോട്ട് മെസ്സി ഇല്ലേ ഗോട്ട്
ഉം ഗോട്ട് എല്ലാവരും ഗോട്ട് തന്നെ ഒലക്കടിക്കും
ഇന്ന് അടികൊരം മൂന്ന്
ഉം ഓരോര്ത്തല് ഇണ്ടാവും ഓർക്കില്ലാതെ ഇരിക്ക്ണ് ഇന്ന്
എറങ്ങിയ മൂന്ന് ഗോളടിക്കും ഉറപ്പ് പ
ഉം
അല്ല ഹാട്രിക് ഡബിൾ ഹാട്രിക്
പതുക്കെ കേറും
സ്സ് ഇന്ന് അർജന്റീന മൂന്ന് ഗോളിനെ വിജയിച്ച്
ഉം ഉം
ഉറപ്പാ
ഉം ഉം നോക്കാം നമ്മക്ക് നോക്കാ ബെറ്റ്ണ്ടോ
ഉം ബെറ്റിനൊന്നുള്ള
മേമാക്ക് വെച്ചേര്
മേമാക്ക് വയസ്സായിട്ടില്ലെ
മേമ്മാക്ക് എന്താ വണ്ടി കയറ്റത്ത് നിർത്തി അന്ന് ഫസ്റ്റ് ആയിട്ടാ എനിക്ക്റിയില്ല ഫസ്റ്റ് റ്റക്ക് ഇടണം എന്നുള്ളത് ഫസ്റ്റിക് യ്ക്ക് ഇടണന്ന് അറിയാം പക്ഷെ അത് അത്രക്ക് അങ്ങോട്ട് കേറിട്ടില്ല പെട്ടെന്ന് ഫസ്റ്റ്ക്ക് ഇടുന്നതും വണ്ടി നിന്നേക്കനെ ഫസ്റ്റ്ക്ക് ഇട്ടിട്ട് പിന്നെ എടുക്കാൻ പറ്റുള്ളുന്ന് അപ്പോ ഞ ഞാൻ അപ്പോ ഞാനതിട്ടിട്ടില്ല രണ്ടിലാ നിക്കണത്
ആഹ്
ഞാന് ഹാഫ് ക്ലച്ചിലെക്കെ എടുത്ത് ബ്രേക്ക്മേന്നൊക്കെ കാലെ എടുത്ത് ആഹ് പിന്നയെന്താ പറഞ്ഞേ ഇതെന്തായാലും ഓഫാവും ഉറപ്പാണന്നെ ഞാൻ പറഞ്ഞ് ഓഫ് ആവൂല
ആഹ്
നോക്കാം നമ്മുക്ക് അപ്പോ ഞാൻ പറഞ്ഞു ഓഫ് ആകുന്നു
ആഹ്
നിങ്ങള് ബെറ്റിനുണ്ടോ ചോദിച്ചു അഞ്ഞൂറ് രൂപാക്ക് ബെറ്റ് പറഞ്ഞു
ആഹ്
അഞ്ഞൂറ് റുപ്പിയെ
ആഹ്
അന്ന പൈസ തരുന്ന ഓളെ മാപ്പിള അല്ലെങ്കിൽ ഇതിലെ പിശുക്കനാണ് അഞ്ഞൂറ് അത്രക്ക് ഒന്നുംന്തായാലും പറ്റൂല ആഹ് അന്നായിക്കോട്ടെ അന്നാ ഒരു ലൈയിം ആയിക്കോട്ടെ അയിന് ഉണ്ടോ ചോദിച്ചു ആഹ് എന്നാ ലൈംമെങ്കിൽ ലൈമ്
ആഹ്
ഞാൻ പറഞ്ഞ് ഓഫ് ആവൂലാന്ന് ഞാൻ വണ്ടി എടുത്ത് ഓഫ് ആയി ഒറ്റടി
ആഹ് അള്ളോ ഒരു ദിവസം ന്റ ഗ്രൗണ്ട്ന്ന് ഒരറ്റ ഒരു അടിയണ്ടടിച്ച് എന്റെ കയ്യിക്കൂ നല്ല സുഖം ഇണ്ട് അടിക്കാനിട്ടാന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ തന്നെ പറഞ്ഞതാണിപ്പോ അടിച്ചടുത്തു തന്നെ സുഖമുണ്ടടി അന്നെ അടി ക്കാന് പറഞ്ഞ് എന്റെ കെട്ടിയവനും കൂടി ന്റെ ഇങ്ങനെ തല്ലി തല്ലിയിട്ടില്ല പറഞ്ഞി
ഉം ഞാൻ പറഞ്ഞ് നിങ്ങള് അടിച്ചോളിൻ എനിക്കൊരു കൊഴപ്പവുമില്ല നിങ്ങടെ അടിയൊന്നും എനിക്കൊരു വേദന ആയിട്ട് തോന്നണന്നില്ല എന്ന് പറഞ്
ആഹ്
അത് പറഞ്ഞിങ്ങനെ ഞാന് ഓണടിച്ചില്ല ആഹ് വളവൊന്നും ഓണടിച്ചിട്ടില്ല പറഞ്ഞുകാണ്ട് ഭയങ്കര ഒരു അടി പെരും അടിന്ന് പറഞ്ഞാ അയിനെക്കൊണ്ട് പറ്റ്ണ മാതിരി
അയിന് അങ്ങനെ തന്നെയാണ് അയിന് അങ്ങനെതാക്കിയാല്
ആഹ് ഞമ്മള് പറഞ്ഞീലേ എന്താ പറയാന് ഉള്ളത്
ഉം സിസറ് തൊള്ളീന്ന് ആത് എട്ക്കൂല
ഉം
ഞാൻ അയിനോട് ചോയ്ച്ചും ചെയ്തു പൊന്നാര മനുഷ്യാ ഇതിന്റെ ഈ ഇതിമ്മ എഴുതീക്ണത് എന്താണ് ഈ ചിത്രം എന്താണ് മാസി അതെന്താ ക്യാൻസർ ഇണ്ടാവ അതല്ലേ പിന്നെ എന്തിന് വലിച്ച് കൂട്ടാണിത് ഇത് ഇങ്ങനെ ആണ്ട് തള്ളിയിട്ട് എന്ത് കിട്ടാനാ ച്ചി അത് ഒര് രസം പറഞ്ഞപ്പം ഇന്നോട് അപ്പൊ ഞാൻ ചോയ്ച്ച് ഇത് ഇങ്ങനെ കത്തിച്ച് ഈ പൊക ഇങ്ങനെ വിട്ണ ഇത്ര വലിയ രസാണോ അതൊരു രസംന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് അയിനക്കാട്ടി രസള്ള എന്തെല്ലാം ഇണ്ട് ഏഹ് ചെയ്തൂടെ ഇങ്ങക്ക്ന്ന് പറഞ്ഞ്
അങ്ങനെല്ലടി കുരുപ്പേ ഇജ് അപ്പോത്തിനെ ആണ്ട ഏ ക്കോണ ബി
ഇന്റെ മൈൻഡ് എപ്പളും എ പോവാ എനിക്ക് ആൾക്കാരെ അടിക്കുമ്പോക്കെ ചിരി വരുവാ ആലോയ്ച്ചിട്ട് എന്തെലൊക്കെ പറയും
പോവാതെ ബീക്ക് വന്നൂടെ ഫുള്ള് ഓള് എ അടിച്ചും ഉം പിന്നെ എന്ന് എന്ന അറ്ഞ്ഞ് വേറെ വേറെപ്പ എന്താപ്പൊ ഇത് ഇങ്ങനെ ആണ്ട് കത്തിച്ച് ഇങ്ങനെ
ഉം വല്ല കഞ്ചാവ് അടിചാളാ
ഇന്നാളെ ടീ പിന്നെ ഉം സഫിയന്റെ മുന്നില് അവിടെ ഇണ്ടെല്ല കുറച്ച് ചെടികളൊക്കെ നട്ടിട്ട് ആഹ് അവ് ആ ഞമ്മള് പേര് പറഞ്ഞ്
ആ
ഇമ്മെ പിന്നെ ഇന്നിട്ട് അവ്ടുന്ന് രണ്ട് മൂന്നാല് ചെക്കന്മാര് ഞാനിങ്ങനെ വരുമ്പോ മൂന്നാല് ചെക്കന്മാര് അവടെങ്ങനെ നിക്ക്‌ണ് ണ്ട്ട്ടാ
ആ ഒരു കടന്റെ വർക്ക്ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ ആയിട്ട്
ആഹ് വർക്ക്ഷോപ്പിന്റെ കൊറ്ച്ച്ണ്ട് ഇവിടെ ഇങ്ങനായിട്ട് വർക്ക്ഷോപ്പിന്റെ അവുടെ അല്ലെടി സഫിയന്റെ ആ വശത്താ സീറ്റ് ഇട്ട്ക്ക്‌ണ സ്ഥലം ഇല്ലേ അതിന്റെ മേലെ റോട്ടിന്റെ അവിടെ ഇല്ലേ കുറച്ച് ചെടികളൊക്കെ പുല്ലും ചെടികളും ഒക്കെ കൂടി ഉണ്ടല്ലോ അവിടെ അങ്ങനെ കൊറച്ച് ഒന്നോ രണ്ടോ മൂന്ന് മൂന്നാല് ചെടിയേറ്റ ഇണ്ട് അയിന്റെ ഉള്ളില് ഇവര് ഇത് കണ്ട്ക്ണ് എന്നിട്ട് ഇവന്ക്ക് ഇവിടെ ഭയങ്കര തെ ആയപ്പൊ മുനവ്വറിന് ഭയങ്കര തെര് കയപ്പോ ഇവര് ഇങ്ങനെ വിളിച്ചാതെക്കാണ്
ഉം
പിന്നെ ഓനാണ്ട് വിളിച്ച് ഓനാണ്ട് വിളിച്ചിട്ട് ഓരോട് പറഞ്ഞ് ഓൻക് ഓര് ഇങ്ങനെ കാട്ടിക്കൊടുത്തത് ഇത് കാട്ടിത്തരാനേയ് ഞങ്ങള് ഇവിടെ നിന്നത് നൊക്കെ പറഞ്ഞ് അപ്പ ഈ ആ
അത് എങ്ങനെ മനസ്സിലായി
അത്പ്പ ചെക്കന്മാർക്കൊക്കെ അറീല്ലേ ആ അറീലട്ട മ്മക്ക്‌ ക്കറിയില്ല അപ്പൊ പറയേണ്ടത് എങ്ങനേന്നാവും ഇവിടെ വന്നത് എങ്ങനെ വന്നതാണ്ന്നാവോ ആ ചെടിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാനത് പറിച്ച് കണ്ടാ ഇതിന്റെ ഉള്ളക്കെട്ട്
ഇജ്ജോ
ഇന്നോട് മുനവ്വറ് പറയാ ആ ചെടി എനിക്ക്ഷ്ടായില്ലാന്ന്
ആ ഓൻ പറിച്ചിട്ട്
ഓന്ക്ക് ആ ഓരിങ്ങനെ നോക്കിക്കാണ്ട് ഒറെ വെല്ല ഇങ്ങനെ പറച്ചിക്കാണ്ട്
മ്മ്ഹ് ഒയിവാക്കി
ഉം നമ്മള റോഡിന്റെ അതിരില്ലേ
ഉം അപ്പങെനെടി അവ്ടെ വല്തായി
മ്മ്ഹ് ഞമ്മളെ ഫോണ് റെക്കോർഡല്ലാ ഞമ്മളെ ഫോണ് റെക്കോർഡാണ്
ഉം
ഇക്കറിയില്ല ഈ അണ്ണന്മാരില്ലടി കുടി പണിയൊക്കെ മാറ്റി ഇങ്ങനെ പോണ്ലേ ആഹ് ആരെങ്കിലൊക്കെ എന്തെങ്കില്
ഉണങ്ങിയ എലല്യേണ്ടാവാ
ഏ
അതൊരു ഉണങ്ങിയ എല യികരം ആയിമന് തൈ ഉണ്ടാവുലലേ.
ബംഗാളി
കൊന്ന് കുഴിച്ചിട്ടാണോ പോയതെങ്കിലോ
കൊട്ന്ന് കുഴിച്ചിട്ടൊന്നുമല്ല ചെറത് ഒരു കൊറച്ചൊക്കെ ഒരു ചെറിയൊരു ന്താണ് സാധനം വര്ണോള്ളൂ
എല ഒണിക്കിങ്ങാണ്ട്‌
ആഹ്
അതാണ് സിഗരറ്റിന്റെ ഉള്ളിലാക്കിട്ട്
ആഹ്
പൊടിച്ചിട്ട് അത്
പൊടിച്ചിട്ട് അതിന്റെ പൊടിയും ഇതൊക്കെല്ലെ വേറൊരു കുന്ത ഓരോ വേറൊരു സാനത് ആൻസോ എന്തോന്ന് പറഞ്ഞങ്ങാണ്ടി ചുണ്ടീൻന്റെടി എങ്ങനെ വെക്കണ് അത് ഒരുവിധള്ള ആൾക്കാരൊക്കെ വെക്ക്ണ്ണ്ട്
മ്മ്ഹ്
മ്മ്ഹ് ചെലോരൊക്കെ
ആഹ് ചെലോര്ന്നറഞ്ഞാൽ
ന്നല്ല ഞമ്മക്ക് ഈ കുറച്ചൊക്കെ അറിയന അങ്ങനത്തൊക്കോരു ആൾക്കാരില്യേ
മ്മ്ഹ്
ആഹ് അതൊക്കെങ്ങനെ നമ്മക്ക് അറില്ലെട്ടാന്ന ട്ടക്കങ്ങനെ വെക്കണ
അറീല്ല ആർക്കൊക്കെ ഇണ്ട്‌ന്ന്
ആഹ് ഞമ്മളിപ്പതൊന്നും ശ്രദ്ധിക്കാൻ പോ
കൈ വെച്ച
എ റഹീമ്
ഞങ്ങളെ
ങ്ങളെള
ആഹ് സാധം പാക്ക് പാക്ക്
ആഹ് ആഹ് ഒരു ചോ സ്മെല്ള്ള
ആഹ്
ആഹ്
യങ്ങനെ
പിന്നെ ഇജ്ജ്ഇപ്രാവശ്യം കടാങ്കോളത്ത് പോയി നീന്തിയാാ
ഇല്ല ഇല്ല ഞാൻ പോയിണ്ടായില്ല ഞാൻ പോയ എൻ്റെ മക്കള് വരും
യവിടന്നല്ലാം ഇങ്ങണ്ട്ള്ള ആളുകൾ വന്നിട്ട് ട്ടാണ് അതിരു പൊളിക്കണ ഈ ചെറിയയില്ള്ള നമ്മളയി പോയി ചാടണ്ണ്ണ്ട
പൂതി ഇലെയിറ്റ്
സെരിയാണ് ആളുകൾക്കൊ ക്കെ കുളത്തില് കുളിക്കാന് ഭയങ്കര പൂതിയാണ് എല്ലാർക്കും ഉം
പഷെ ഞാൻ ഇന്റെ പൂതിയക്കാതാ ഇന്റെ ചെറുപ്പത്തി തന്നെ തീർത്തക്കണ അങ്ങനത്തെ പൂതീയൊക്കെ
അപ്പൊ എനക്ക് വലുപ്പത്തിക്ക് അതൊന്നും പറ്റൂലന്നാണ് അയിക്കാരം
അറിയില്ല
അപ്പൊ അതോണ്ടായിരിക്കും ഇജ്ജ് ചെറുപ്പത്തിൽ അന്നെ തീർത്തത്
ആഹ് അറിയില
ഇന്റെ ചെറുപ്പത്തിൽ പറഞ്ഞ കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ മഴക്കാലായിട്ടുണ്ട് ഞങ്ങൾ മുന്നിൽ തന്നെ ഒരു കുളംുണ്ട്
ആഹ്
ഞാൻ നേരം വെളുത്തു വൈന്നേരം അവോളാ അയില അടി ഇട്ട് കിടക്കലന്ന്
അ
സത്യം രാവിലെ അങ്ങട്ട് പോവും ആര ഫസ്റ്റ് കൊളത്തിലിറങ്ങണേ ഓരപ്പണ്ട് ഇറങ്ങാ ആരാ ലാസ്റ്റ്യിന്ന് കെർണേ ഓരപ്പ കേറ എന്നിട്ട് അവിടെ മേല മേല ഉണ്ടയിരുന്നു ഒരു പാ ഭാത്ത
ആഹ്
അതങ്ങനെ ചീർന്ന് ചീത്താറിം മൊതലന ഇട്ട മാരി അയിട്ട് കിടക്കാണ് അങ്ങനെ ഇങ്ങനെ പറയും ഞാൻ ഹൈ ത്തന്നെ
ആഹ്
കിടന്ന അയ്ല് കാണ്ട് മറിഞ്ഞിട്ടും ഇങ്ങണ്ട് മറിഞ്ഞിട്ടും
ന്നാ ശരിട്ടാ
ആഹ്
ഞാൻ വിളിക്ക ഒറങ്ങണ്ടമ്മക്ക്